ഹലോ, ആഹ് കേ കേക്കുന്നുണ്ടോ? ആഹ് ആഹ് വീട്ടില് വൈഫൈ ഇണ്ടോ?
ആഹ് വീട്ടില് വൈഫൈയാ ഇള്ളേ.
അതെ അതാവുമ്പോ
കരന്റ് പോ ആഹ് കരന്റ് പോവുമ്പോം പ് പ്രശ്നാവും.
ആഹ് അങ്ങനെണ്ട് ലേ. അല്ല ഇപ്പ എല്ലാവരും ഇപ്പ വീട്ടില് കൊറെ പേർ
ആഹ്. ഇൻവെർറ്റർ ഇണ്ടെങ്കി പിന്നെ പ്രശ്നെല്ല. ഇൻവെ
ആഹ്. അതെ. അല്ല കൊറെ ആളുകളൊക്കെ ഇണ്ടെങ്കില് വൈഫൈ ഇണ്ടെങ്കില് നല്ല ഉപകാരാവുംലേ.
ആഹ് അപ്പളാ ഉപകാരാവും. ഇവടെ ആരം വിരുന്ന് വന്നാലൊക്കെ വേം വാട് തൊ കൊടുക്കലാ.
അതെ.
അയ്ന്റെ ആഹ് അയ്ന്റെ ഇത് പറഞ്ഞൊടുത്താല് ന്നാ പിന്നെ ഓലെ നെറ്റ് തീരൂലല്ലോ.
ആയ്ശെരിയാ. അല്ല നമ്മളിപ്പോ എന്തായാലും വൈഫൈക്കങ്ങനെ റീചാർജ് ചെയ്തെയ്ഞ്ഞാ എത്രപേര് ചെയ്താലും കൊഴപ്പല്ല്യല്ലോ അൺലിമിറ്റഡ് ആവോല്ലോ ല്ലേ.
ആഹ് അൺലിമിറ്റടാണ്. അപ്പൊ എത്ര വേണേലും യൂസെയ്യാ.
ആഹ് അപ്പൊ ഈ കമ്പ്യൂട്ടറിലൊക്കെ വർക്ക് ചെയ്യ്ണ ആളുകളൊക്കേണെങ്കില് ഒന്നൂടെ നല്ലതാവുംലെ വൈഫൈ ഉള്ളത്.
ഓഹ്
ഉം പിന്നാരേലും വർക്ക് ചെയ്യ്ണ്ടോ വീട്ടില്
ഉം കമ്പ്യൂട്ടർ ഇണ്ട് പക്ഷെ മോൻ വർക്കെയ്തീന്ന് കമ്പ്യൂട്ടർ കേടന്നൊയ് പെട്ടെന്ന് യൂസ് ചെയ്യാതോന് ലീവിന് വരുമ്പൊളേ വർക്ക് ചെയ്യലൊള്ളെയ്നി
ആഹ് അങ്ങനെ യൂസ് ചെയ്യാണ്ടിരിക്കുമ്പോ അത് കേടരുംല്ലേ
ആഹ് അങ്ങനെ കേടന്നു അത് വച്ചാല് ഇടി വെട്ടിയെയിലെ
ആ ഹ ആഹ്
ഓ അഹ കുത്തിയിട്ട് അതിന്റെ ഇത് സ്വിച്ച്മന്ന് എടുക്കാ മറന്നുപോയി
അയ്യോ
അയില് മോൾലാണ് അപ്പൊ അത്ര ശ്രദ്ധിച്ചതുല്ല
ആഹ ആഹ്
പിന്നെ ഓന് ഓൻ ലീവ്ഓന് വരുമ്പോളേ തുറക്കുള്ളു ഓൻ ലീവിന് വന്ന് പോയി തുറന്ന് നോക്കുമ്പോളാണത് വർക്കയ്യാത്ത
ആഹ അപ്പൊ ശ്രദ്ധിച്ചിട്ടുംണ്ടാവില്ല ലെ.
ശ്രദ്ധിച്ചിട്ടും ഇണ്ടാവൂല മക്ക ഓല് കളിക്കിണതാണ്.. ഓല്ലെ ഓന് അതില് ഓരോ ആപ്പുകൾ കയറ്റിട്ട് ഓരോന്ന് ചെയ്തിട്ട് ഓൻ കൊറെ. ചെയ്യുണ്ടായില് സ്കൂൾന്ന് അഹ സ്കൂളന്ന് ഇപ്പൊ ഒരു ഇത്ണ്ടായി മറ്റേ എന്താ കി കിറ്റിൽ കയറ്റ അറിഞ്ഞിട്ടരു സംഭവം ഇണ്ട ഇനി. ആഹ അയിതിനൊക്കെ പങ്കെടുത്ത് അത് സ്കൂളത്തെ ഒരു വർക്കാണ് അതിന് പങ്കെടുത്തിട്ട്. കമ്പ്യൂട്ടറിൽ തന്നെ കമ്പ്യൂട്ടറിൽ ചെയ്യേണ്ടിയാണ് അതൊക്കെ അപ്പൊ. അനി വേ പലതുണ്ടായില് ഫോട്ടോഗ്രാഫർ ആയി. ഫോ കട്ടറതായിട്ടും പിന്നെ ഓരോ കണ്ടുപിടുത്തങ്ങൾ ആഹ ഓരോ കണ്ട്പിത. ങ്ങളെ യിട്ട് ചെയ്യാൻ വേണ്ടിട്ട് കിറ്റിൽ കറ്റ് ഒരു പരീക്ഷക്കൊക്കെ കൂടിയിട്ട്. സെലക്ട് ആയിട്ട് കിട്ടിയതേനി ആഹ്.
ആഹ ആഹ
പിന്നെ കേടന്നതോട് കൂടി പിന്നെ നടന്നേ ഇല്ല.
അയി ശരി. ആഹ ഞാനും ലാപ് ഇങ്ങനെ വാങ്ങിയപ്പോ ഞങ്ങൾങ്ങനെ വിചാരിച്ചു വൈഫൈ എടുക്കണം എന്നൊക്കെ വിചാരിച്ചേ. പിന്നെപ്പോ എല്ലാവരും പുറത്തു പോണവരാണ് ഞാൻ മാത്രപ്പ വീട്ടിനുള്ളി. കൊറേ നേരം രണ്ട് മണിക്കൂറൊക്കെ മതി ആഹ്. എനിക് പിന്നെ രണ്ട് മണിക്കൂറൊക്കെ മതി ക്ലാസ് എടുക്കാന്. അപ്പൊ ഞങ്ങള് വൈഫൈ പിന്നെ എടുത്തില്ല.
ഓൺലൈൻ ക്ലാസ് ഉണ്ടോ.
ആഹ ഓൺലൈൻ ക്ലാസ്ണ്ടയ്.
ആഹ
അപ്പൊ പിന്നെ നമ്മുടെ മൊബൈൽ ഡാറ്റ അൺലിമിറ്റഡ് ആണെങ്കിലും അങ്ങനെ എടുക്കാന്നതന്നെ നല്ലത്. ഇപ്പൊ ഫോണിലാണെങ്കി പെട്ടെന്ന് നമുക്ക് നമ്മുടെ. കയ്യിൽ വേഗം വേഗം ചെയ്യാൻ പറ്റും ഈ ലാപ്ടോപ്പ് ആകുമ്പോഴേ. നമ്മുക്ക് അധികം പരിചയല്ല അതിന്റെണ്ട് പിന്നെ ഈ സ്ക്രീനൊക്കെ ഷെയർ ചെയ്യുമ്പോഴൊക്കെ. നമുക്ക് എന്തോ ഒരു. അങ്ങനെ പറ്റില്ലാ തോന്നണോ സ്ക്രീൻ ഷെയർ ചെയതാല് നമ്മളവിടെ എഴുത ഫോണിലണെങ്കിൽ നമുക്ക്ങ്ങനെ സ്ക്രീനില്. എഴുതാലോ ഇതില്ങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ വരുല്ലോ ടച്ച്. പെടലി ഇങ്ങനെ വെച്ചിട്ട് വെക്കുമ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാണ്.
ആഹ അത് അതിനെ പറ്റി അറിഞ്ഞാൽ അതായിരിക്കും സിംമ്പിൾ ഉണ്ടാക ഫോണിനെക്കാട്ടും നല്ലത് അതന്നെ ആയിരിക്കും.
ആഹ് ഞാനിങ്ങനെ ലാപ്പ് ഉപയോഗിക്കണ മിസ്സുമാരോട് ചോദിച്ചപ്പോ.. അതിനൊരു പെന്നും ഒരു സ്ലേറ്റും പോലൊരു സംഭവും
ആഹ് അങ്ങനെ കാണല്ണ്ട് ആഹ് ഇവലെ ക്ലാസ്സിലങ്ങനെ പെന്നോണ്ട് ങ്ങനെഴ്തി എയ്ത്ണെ കാണിക്കല്ണ്ട് അയ്ൻ്റെ സ്ക്രീന് ചൊമര്മ്മലൊക്കെ ആക്കിങ്ങായിട്ട് ആഹ്
ആഹ് അങ്ങനെ പറ്റൂത്രേ അപ്പൊ ആഹ് പിന്നെ വെല്യ. സ്കൂളിലല്ല ഞാനീ ഓൺലൈനായിട്ട് ട്യൂഷനൊക്കെട്ക്കണ് ഒരു ഇൻസ്റ്റ്യൂട്ടാണ് അവടെങ്ങനെ കൊറോണ ക്ക് ശേഷങ്ങനെ ഇങ്ങനെ വ
ആഹ് എങ്ങനെ ക്ലാ എത്ര ക്ലാസ്?
അത് എട്ട് അതില് പ്ലസ് വൺ പ്ലസ് ടു വരെ ണ്ട് ഞാനെട്ടാം ക്ലാസ് വെരെ ട്ക്ക്ണൊള്ളൂ. ആഹ് ആഹ് സ്കൂള് വിട്ട്ട്ടാണ്. പിന്നെ വെക്കേഷൻ ക്ലാസ്. ട്ട്യളഅഡ്വാൻസ് ഹിന്ദി ബേയ്‌സൊക്കറ്യാത്ത കുട്ട്യൾക്കൊക്കെ പർഞ്ഞൊട്ക്കാ ബെയ്സ് സെറ്റാക്കി കൊട്ക്ക അങ്ങനെക്കെണെ.
ആഹ് ആഹ്
ഇപ്പഴാണങ്കി ഇഷ്ടം പോലെ കുട്ട്യെൾക്കങ്ങനെ
ആഹ് ഇപ്പം കൊറേ കിട്ട്ണ്ട് ആഹ് ആഹ് ഞാനിപ്പോ മോളെ ഹിന്ദിക്ക് ചേർ ത്തണം വിചാര്ച്ച്ക്ക്ണ്ട്.
അതെ ഞാനഡ്വാൻസ് ഹിന്ദി ട്ക്ക്ണ്ട് ഹിന്ദി ബെയ്‌സു ട്ക്ക്ണ്ട്. ആഹ് വെക്കേഷനുട്ക്കും. അതെ ആഹ്.
എങ്ങനെ ഫീ ഒക്കെ?
ഫീ അഞ്ഞൂറ് രൂപ ഒരു മാസത്തേക്ക്.
ആഹ് അത്രൊള്ളൂല്ലേ ആഹ് ഏഹ് ഡൈലിണ്ടോ?
ആഹ് ഡെയിലി ക്ലാസ്ണ്ട്.
ആഹ് ആഹ്
ഞാനിപ്പോ ബെയ്സാണ് ഇപ്പട്ത്തോണ്ടിര്ക്ക്ണ സെക്കൻ മന്ത് രണ്ട് മാസത്തെ കോഴ്സാണത് അത് ഫസ്റ്റ്ങ്ങനെ അക്ഷ് അത് അങ്ങനെ പ്പൊ ബേസ് പ്പെട്ടില് പഠിക്കണ ഞാന് കഴിഞ്ഞ വർഷ എട്ടില് കുട്ട്യെൾക്ക് ട്ത്തപ്പൊ അവര്ക്ക് ചെല ചെല കുട്ട്യെൾക്കൊന്നും ബേയ്സ് തീരല്ല ഹിന്ദ്യാണ് കൂടുതല് വായിക്ക്യാറിയാതത് ഇംഗ്ലീഷ് പിന്നിം തപ്പിപിടിച്ച്ട്ടൊക്കെ വായി ക്ക്യും പക്ഷെ ഹിന്ദി തീരെ വായിക്കാനും എഴുതാനും അറിയാത്ത കുട്ടികളാണ് എട്ടില് പഠിക്ക്ണോര് ആഹ് അൻ ജില് തൊടങ്ങിട്ട കുട്ട്യെള് ഈ കൊറോണ ടൈം മൊക്കാവാ കാരണ ഓൽക്ക് ബേയ്സ് കിട്ടിലാന്ന പറയണത്. ന്നട്ട് ഞാൻ ബേസ്ട്ത്തൊട്ത്തു അങ്ങനെണ് ആ കുട്ട്യെള് സെറ്റായത്.
ആഹ് ഇപ്പ ഞാൻ മോള്പ്പോ ഇൻക്കി വയങ്കര ആഹ് ആഗ്രഹണ്ട് അയ്ന് ഹിന്ദിക്കൊന്ന് ക്ലാസ്സ് കൊട്ക്കാന് അഞ്ച ഓക്ക് ഹിന്ദി വയങ്കര ബേക്കോട്ടാ ന്ന്ണ്ട് ന്നാലും തപ്പി പിടിച്ച് വായിക്ക്യും. ന്നാലൊര് ഓക്കൊര് ഒരിഷ്ടം തോന്നില്ല്യാ ആ വിഷയത്തിനോട്
ആഹ് ആഹ്
മറ്റെല്ലാ വിഷയത്തിനോടൊരിഷ്ടാണ് ഇനിയിപ്പോ എത്ര കഷ്ടപ്പെട്ട് പഠി ഇ ഹിൻ ഇൻ പിന്നെ ഉറുദ്വായാലും ഉർദു പറിമ്പം അഞ്ചാം ക്ലാസ്ന്ന്ട്ത്തൊരു വിഷയാണ് പക്ഷേ ഉറുദൂനോടൊക്കെ വയൻ ഓക്കെന്നിഷ് ടപ്പെട്ട് താല്പര്യപ്പെട്ടെട്ത്ത്ട്ട് യങ്കര ഇഷ്ടാ ആഹ്
അതെ
അതെ ന്നട്ട് ഹിന്ദിക്കത്ര അണ്ട് പോരോള്. ആഹ് ഉറുദു ഹി ഞാം പർഞ്ഞേ ഉ ഉറുദു ട്ത്താല് ഹിന്ദി കൊർചെള്പ്പാവുന്ന് പർഞ്ഞ്ട്ട് ഓളങ്ങ നെട്ത്തതെന്യോള് പക്ഷെ ഹിന്ദിക്കൊര് താല് ത്രേ ഓക്ക്‌ല്യാ
ആഹ് ആഹ് ആ ചെല കുട്ടികൾക്ക് അങ്ങനെയാണ് ചെല സബ്ജക്ടിനോട് കൊറച്ച് താല്പര്യം കൂടുതലാവും ഇപ്പം മാത്സ് ക്കെടുക്കണ കുട്ടികളൊക്കാണെങ്കില് അല്ലെ മാത് സും പഠിക്കണ കുട്ടികളാണെങ്കിൽ അവർക്ക് മാത് സ് ചിലപ്പോ ഇഷ്ട്ടണ്ടാവില്ല ബാക്കി സബ്ജക്റ്റൊക്കെ നല്ലഷ്ട്ടാവും ഇപ്പോ ഞാൻ ഓൺലൈനായിട്ടന്നെ ഇൻഡിവിജലായിട്ട് ഒരു കുട്ടിക്ക് ട്യൂഷൻ എടുക്ക്‌ണ്ടേ ആ കുട്ടിക്ക് ഇംഗ്ലീഷും ഇ വി എസും പിന്നെന്താ മലയാളവും ഹിന്ദിക്കെ നല്ല പറഞ്ഞു കൊടുക്കുമ്പത്തിന് നന്നായി മനസ്സിലാവും ചെയ്യും ഓരോ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ അഞ്ച് മിനിറ്റൊക്കെടുത്തിട്ടാണ് ആ കുട്ടി പറഞ്ഞ് കേൾപ്പിക്ക ഞാൻ പിന്നെ ഇങ്ങനെ നോക്കിട്ടാണോ പറയണെ വെച്ചിട്ട് ഞാൻ കണ്ണടച്ചിട്ടൊക്കെ പറയിപ്പിക്കും പക്ഷെ ആ കുട്ടി അടിപൊളിയായിട്ട് പറഞ്ഞരും പക്ഷെ മാത് സണ് എടുക്കാൻ തുടങ്ങി ആ കുട്ടിക്ക് ഒന്നും അറിയില്ലെയ് പറഞ്ഞു കൊടുത്താലും അപ്പത്തേള്ളൂ പിന്നെ നാളെ ചോയ്ച്ചു കഴിഞ്ഞു കഴിഞ്ഞാ ആഹ് എല്ലാടക്കും സി ബി എസ് ഇ എടുക്കുണ്ട് ആഹ് അപ്പതൊരു ഗൾഫിലുള്ള കുട്ടിയാണ് ആഹ് ഞാൻ ഇഞി പോണംന്ന് വിചാരിക്ക്ണ്ട് കേട്ടറ്റ് എഴുതണംന്ന് വിചാരിക്ക്ണ്ട് ഞാന് ഡിഗ്രി കഴിഞ്ഞതാ
ഏഹ് പി ജിക്ക് പോയില്ല
പി ജി ഞാൻ പോയില്ലാ ഞാന് പിന്നെ വീട്ടിത്തെ ഒരോ സാഹചര്യങ്ങൾ ഒക്കെ കാരണം ഏഹ് പെട്ടെന്ന് ഡിഗ്രി കഴിഞ്ഞിട്ട് എന്തേലൊക്കെ കോഴ്സ്ടുത്തിട്ട് വർക്കിന് കേറാം അങ്ങനെരു ഇതാർന്നേ അപ്പൊ ഞാന് വേഗം ഡിഗ്രി കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ കോഴ്സ്ടുക്ക ചെയ്തത് പി ഡി സി എഫ് എ എന്ന് പറഞ്ഞിട്ട് അപ്പൊ പിന്നെ അത് പഠിച്ചിട്ട് പിന്നെ അക്കൗണ്ടന്റായിട്ട് കേറി പിന്നെ ഒരു എൽ ജിയുടെ കമ്പനിയില്
പൊർത്ത് ആ പൊറത്ത് വർക്ക് ചെയ്യ്ണ്ടോ?
അല്ല ഇപ്പ ചെയ്യണില്ല ഇപ്പ കുട്ടി ആയേനു ശേഷം ഞാൻ ഓൺലൈനായിട്ടൊക്കെ ട്യൂഷൻ എടുക്കാ ചെയ്യണത് രണ്ട് മൂന്ന് മണിക്കൂറൊക്കങ്ങനെ ഇടുക്കും കുട്ടീനെ നോക്കാൻ വീട്ടിലിപ്പാരുല്ലെയ് ആളുകള്ണ്ട് പക്ഷെ അവരൊ ക്കെ പൊറത്തു പോയിട്ട് വർക്ക് ചെയ്യണവരാണയ് അപ്പൊ നമ്മക്ക് വെറുതെ ഇരിക്കാനും പറ്റണില്യാ
അതന്നെ
എന്തേലൊക്കെ ആവാണ് നിച്ചെങ്കി കാര്യല്ലേ അതോണ്ട് പിന്നെങ്ങനെ ഈ ഓൺലൈനായിട്ട് ഇത് ചെയ്യാ പൊർത്ത് പോയി ചെയ്യാൻ പറ്റില്ലല്ലോ ചെയ്യാണെങ്കിലും നല്ലതാണ് കുട്ടീനെക്കെ ആരേലും നോക്കാണ്ട്ച്ചെങ്കിൽ പൊവാച്ചെങ്കില് നല്ലതന്നേണ് കൊർച്ചും കൂടി കൂടുതൽ സാലറി കിട്ടും ആഹ് അംഗനവാടില് പോവും. പക്ഷെ ന്നാലും മൂന്ന് മണിക്ക് കഴിയൂലോ നമുക്ക്പ്പോ പൊർത്ത് പോയിട്ട് വർക്കെയ്യാണെങ്കി എന്തായാലും ഒരഞ്ച് മണിവരെ ഇണ്ടാവും ആഹ് പിന്നെ കുട്ടിയുടെ കാര്യത്തിൽ നമ്മള് വെർതെ റിസ്കെടുക്കണ്ടല്ലോച്ട്ട് ഞാൻ പോവാ പിന്നെ വിളിക്കൊക്കെ ചെയ്ത്ട്ടോ ഇവടെ ഒരു ഹോസ്പിറ്റല് ആഹ് റിസെപ്ഷനിസ്റ്റ് ആയി ട്ട് വരാനൊക്കെ പറഞ്ഞു അപ്പൊ പിന്നെ അപ്പ് പ്പളും അതെ പിന്നെ എന്താ നമ്മുടെ ഇതിണ്ടല്ലോ കറന്റിന്റെ ഓഫീസ് കെ എസ് ഇ ബി അതില് കൊറ ച്ചൂസ്ത്തൊരു ഇത്ണ്ടാർന്നു അവടക്ക് വിളിച്ചു പിന്നെ ബാങ്കിൽക്ക് കൊറച്ചൂസം വിളിച്ച്ണ്ടാർന്നു സഹകരണ ബാങ്കില്ലെ അവടെ കൊറച്ചൂസത്തെ ഇങ്ങനെ നല്ല വർക്ക് വരുമ്പോ ഇങ്ങനെ വിളിക്കയ് ആഹ് കിട്ടും അങ്ങനൊക്കെ വിളിച്ചു പക്ഷെ നമ്മള് ഇങ്ങനെ നമ്മ്ടെ
ആഹ് ഒരു ഒരു ജോലിയിലെ ഉത്തരവാദിത്തപ്പെട്ട് നിക്കുമ്പോ അയിനൻസരിച്ച് ഓല് പറയുംമ്പോലെ നിക്കണല്ലോ.
ആഹ് അതെ പിന്നെ അവടിം നമുക്ക് ഭയങ്കര സ്ട്രെസ്സ് ആഹ് അതെ മ്മള അവടിം വന്ന് ചെയ്യാണ്ടെ ഇവിടിയൊന്നും പറ്റാണ്ടെ ആകെ ബുദ്ധിമുട്ടീട്ട് അങ്ങനെ ചെയേണ്ട ആവശ്യല്ലല്ലോ ച് പിന്നെ പിന്നെ നോകീല ഇതാവുമ്പോ ന്നമ്മക്ക് നമ്മടേതായ കാര്യങ്ങള് ചെയ്യാ ഉച്ചയ്ക്ക് ഉറങ്ങ വരെ ചെയ്യാം
ആഹ് അ ഒരു ടൈം പറഞ്ഞ ടൈമിന് സെറ്റ്
ആ ടൈമിലല്ലേ വേണ്ടുള്ളൂ ആഹ് പിന്നെ ഒര് ഒരു മണിക്കൂർ ചെൽപ്പോ ഒന്നരമണിക്കൂറൊക്കെ പോകൂട്ടൊ കാരണം കുട്ടികൾക്ക് എങ്ങനെങ്ങനെണ് ക്യാച്ചയ്യാൻ പറ്റണ് അതിനനുസരിച്ചൊക്കങ്ങനെ പോവ പിന്നെ അത് ഇഷ്ടാണിക് അഹ് കാരണം പിന്നെ നല്ല താല്പര്യത്തോടുകൂടി പോണണ്ട്
ആഹ്
അങ്ങനെ
അങ്ങൻത്തെ തൊ കോഴ്സൊക്കെ ഇട് എല്ല ഉം ഇതൊക്കെട്ത്ണ്ടാവുംല്ലേ ഇങ്ങള് ക്കളോട് ഇത്ര പെരു പെരുമാറണുള്ള ഒക്ക അറിയാൽ മതിയാവും
അല്ല അങ്ങനെല്ലേ ഞാന് വീട്ടില് പണ്ട് പ്ലസ്റ്റൂല് പ്ലസ്ടു ക്കെ കഴിഞ്ഞിട് ഇങ്ങനെ വെക്കേഷൻ ഒക്കെ ഇണ്ടാവല്ലോ അപ്പ ഞാൻ വീട്ട്ത്തെ നാട്ത്തെ കുട്ട്യോൾകൊക്കെങ്ങനെ ട്യൂഷനെ ട്ത്ത് കൊടുത്താർന്നു
ആഹ് ആഹ് നല്ല ക്ഷമ വേണല്ലേ മക്കളോട് ഹ് ഹ് ഹ് ഓൺലൈൻ ക്ലാസ് തെ കൊടുകുമ്പോ പ്രത്യേച്ച് എന്താ വചാല് ഓരോരൊ കുട്ട്യേള് പലേ ഇതില ഇണ്ടാവ അപോലും എവടെങ്കിലും മൈക്ക് ഓണാക്കിയാല് പോയി
അതെ പിന്നെ അതൊല്ല ഓൺലൈനാവുമ്പോ പാരൻറ്സും കൂടെ ഇരിക്കും അപ്പൊ നമ്മള് അവരേം കൂടി ഒന്ന് നോക്കണം കാരണം കുട്ടിയോൾക്ക് നല്ലം മ്പോലെ പറഞ് കൊടുക്ണില്ലെന്നൊക്കെ നോക്കാനാവും ചെൽപ്പോ അവരിരക്കണ്ടാവ്വാ അപ്പ നമ്മൾ അതിനനുസരിച്ച് വേണം പറഞ്ഞ് കൊടുക്കാന് പേരൻസ് സിനും കൂടി മനസ്സിലാവണ തരത്തിൽ വേണം പറഞ്ഞൊടുക്കാന് അല്ലാണ്ട് ഇനിപ്പോ കുട്ടിയോൾക്ക് ക്യാച്ച്യ്യാൻപറ്റില്ലെങ്കിലും പാരൻറ്സ് അഹ് മനസിലാക്കിട്ട് അവര് പറഞ്ഞു കൊടുക്കേയ് ഇപ്പ ആഹ് അപ് പ്പൊ നമ്മള അത്രീം ഇതായിട്ട് വേണം പിന്നെ ഓരോരുത്തരും വിളിച്ച് വിളിച്ച് ഇങ്ങനെ ചോയ്ക്കൂട്ടോ ഇപ്പ ഇടുത്ത ക്ലാസ് ഇതുവരെ നല്ല ഫീഡ്ബാക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്
ആഹ്
എല്ലാവരും ഒന്ന് ഇങ്ങനെ നല്ലതല്ലാ എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ അതു കാരണം തന്നെ ഇങ്ങനെ ക്ലാസ്സുകളും കിട്ടുന്നത് കേട്ടോ നമ്മള് ആ ഒരു ഫീഡ്ബാക്ക് ഒക്കെ നമ്മളങ്ങനെ അയച്ച് കൊടുക്കും മാനേജേഴ്സിന് അപ്പൊ അവര് ആ ഫീഡ്ബാക്കിന് രിച്ചാ നമുക്ക് പിന്നേം പിന്നേയും ക്ലാസ് തരണത് അല്ല നമ്മുടെ ക്ലാസ് നന്നല്ലെങ്കിൽ പിന്നെ നമുക്ക് ക്ലാസ് തരില്ലല്ലോ
ആഹ് ഈ മോക്കേ പിന്നെ ഇങ്ങനെ കൂട്ടി വായിക്കാനൊക്കെയാണ് ബുദ്ധിമുട്ട് അപ്പ എന്താ കാട്ടുക
അത് സെക്കൻഡ് മന്ത് എടുത്താ മതി
ആ അതാ നല്ലേ അക്ഷരം കൊറെ അറിയും ഏ അതന്നെ അയനെ അത് ചില വാക്കുകളൊക്കെ ഓള് കൂട്ടി വായിക്കുന്നുണ്ട് ചെലരത് അക്ഷരം അറിയായിട്ട് അതെന്താന്നു പിന്നെ പിന്നെ ഓള് മുട്ടി പോവാ ചില അക്ഷരങ്ങൾക്ക് മറന്നു പോവാണ് ഓൾക്ക്
ആഹ് അപ്പൊ ഫസ്റ്റ് അക്ഷരങ്ങൾ അക്ഷരങ്ങൾ ഫസ്റ്റ് അല്ല അക്ഷരങ്ങള് അറിയാങ്കിൽ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഒരു ഈ അക്ഷരങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് റ്റ് ഒന്ന് അവളെ കൊണ്ട് അങ്ങനെ പഠിപ്പിച്ചാ മതി പറഞ്ഞ് തന്നെയ്ഞ്ഞാല് അതിനനുസരിച്ച്ങ്ങന എഴുതി പഠിപ്പിക്ക എന്നിട്ട് ഒരോക്ഷരങ്ങള് കറക്റ്റ്